ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ അപ്പൊ കേൾക്കണ്ട്
ഉം ഉണ്ട് ഒക്കെ നല്ല സുഖം തന്നെയാണ് നിങ്ങളെ വിശേഷം എന്താ
എന്താ സുഖല്ലേ ഫുഡ് കയ്യ്ച്ചോ
ഓ ഫുഡൊക്കെ കഴച്ച്
പഷെൽ എന്താ
ഇന്ന് ബീഫാണ് വെള്ളിയല്ലേ
ആഹ് ശരി
ബീഫ് കറിയും പപ്പടം പൊരിച്ചു ചോർ
ഉം
അവിടെ എന്താ
ഞങ്ങക്ക് ന്ന് ബീഫ് ഇല്ല ന്ന് ഞങ്ങള് ഇവിടെ കുളുണ്ട് ഞങ്ങളുടെ മുറ്റത്ത് മീൻ വളർത്തയിത്ത് മീന് പിടിച്ചിരുന്നു മുച്ചും ജാലൊക്കെ ഉണ്ട് അപ്പൊ ആ മീനെ ന ആഹ് അത്യാവശ്യക്കെ വെല്യതാർന്നു നല്ല രസാ മീൻ
അപ്പ പറണൊക്കെ നല്ല രസണ
ഉ സാദാ മീന്റെ സ്മെല്ലോ കാര്യോ ഒന്നു ഇല്ല
ഉം
ചോയ തന്നെ ഒരു ചോവ പോലെയാണ് മറ്റേ നമുക്കുണ്ടല്ലേ മറ്റേ മീൻ ഭയങ്കരമണല്ലേ കറിവെച്ചാലൊക്കെ ഉം അതൊന്നുമല്ല കറിയൊന്നും വെച്ചാ മീൻ കറീന്റെ സ്മെലൊന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ്
ആ നിങ്ങ എങ്ങനെ എവിടെ ഇങ്ങനെ അക്കോറി ഉണ്ടാക്കി വളർത്തണോ
ആ അവിടെ ഹസ്ബൻഡ് ഒരു ചെറിയ മീൻകൊളം ഉണ്ടായിന്ന് പിന്നെ ഇങ്ങനെ മീന കെട്ടനുസരിച്ച് കല്ല് അങ്ങെ വെച്ച് സീറ്റ് ആക്കിയാണ്ട് അതിൽ വെള്ളം നിറച്ച് ആ ഏ അങ്ങനെയല്ല
ഉ എന്നങ്ങിട്ട് കൊറ മീനുകൾ ഉണ്ടായിന്ന
ഉം കൊറചൊക്കെ ഇണ്ട് ഇന്നലെ ഇപ്പം ഒരു ആറെണ്ണത്തിനൊക്കെ പിടിച്ചു
ഏ അത്രയൊക്കെ ഉണ്ടോ
ആഹ് വേറെ മീനാളും ഉണ്ട് കളർ മീനാളും ഉണ്ട് ഗപ്പി അങ്ങനത്തെ കുറച്ചുണ്ട് ചെറുക്കുള്ള മീന അളൊക്കെ ഉണ്ട് ഇങ്ങനെത്തതും ഉണ്ട്
അ ശരി ഈ മൊജ്ജോൾക്കൊക്കെ നമ്മള ഈ തീറ്റ തന്നെ കൊടുക്കല് മീൻ പളർ മീനുകൾ കൊടുക്കുന്നദ്യ തല ഇറച്ചിയോക്കെ
ആ അവർക്ക് വളർത്ത മീനൊക്കെ കൊടുക്കണ അങ്ങനത്തെ മീൻ തീറ്റയാണ് കൊടുക്കല് റച്ചിങ് പോയി ചിലലോല പാഡ്സൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയ ഒന്നുണ്ടല്ല അത് വീടിനോട് ചാരി ഉണ്ടാക്കിയതാണ് അപ്പം ഭയങ്കര സ്മെല്ലേ കറന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല ആഹ്‌ മീനാൾക്ക് നമ്മള് ചെറിയ തീറ്റ കൊടുക്കും പറ്റും എനിക്ക് കുറച്ച് വലുത കൊടുക്കും
ഏഹ് എങ്ങനെയ അടുത്തത്
ഉം
ഉം
പിന്നെ എന്തൊക്കെയ ഇങ്ങ എന്തൊക്കെയാ ഫുഡ ഒക്കെ ഇണ്ടാക്കും
ഞാന് ബിരിയാണി അങ്ങനത്തൊക്കെ ഇണ്ടാക്കും മന്തിക്കൊ അത്ര വശല്ലേ ഇ ഇണ്ടാക്കുവ മന്തിക്കെ
മന്തി മ
ഫോണിലൊക്കെ നോക്കി എങ്ങനെ ഉണ്ടാക്കും ഫോണിലൊക്കെ നോക്കി എങ്ങനെ അ പക്ഷെ ബിരിയാണിന്റെ അത്ര എക്സ്പീരിയൻസ് പോര ബിരിയാണി നമുക്ക് എവിടെ നോക്കണ്ടല്ലോ പച്ചടിക്കന ഉണ്ടാക്കാലോ പക്ഷെ
ഉണ്ടാക്കണന് പല രീതിയില അതെ
ആഹ്
എങ്ങനെ ഒരേ പോലെ ഉണ്ടാക്കിയാലും അതെ അങ്ങട്ടെ ഇവിടെ എന്റെ ഹസ്ബൻറിന്റെ മുമ്പ് ഉണ്ടാക്കണ വേറെ രീതിക്ക അതേ സെയിം മത്തേടന്നെ എൻറെ ഉമ്മച്ചീറെ അാക്കളൾ അങ്ങനെ ആയിില്ലേ വേറെ ഒരുപലും
അങ്ങനെന്നെ ഉണ്ടാവില്ല പക്ഷെ അത് നമ്മുക്ക് എപ്പോഴും അങ്ങനെ ഒന്ന് ഫോന്ന് നോക്കാതൊക്കെ കടിക്കടെ സ്പീഡില് ഇണ്ടാക്കും പക്ഷെ മന്തി അന് കഴയില അത എങ്ങനെയാലോണ്ട് ഫോണല്ലും നോക്കാതണ്ട് സെറ്റാവില്ല അ അങ്ങനെയണ്ട് പഠിച്ചിട്ടില്ല
മതി കൊറച്ചൊക്കെ അ പറ ഞാന് മല കൂടെ അങ്ങനെ ഉണ്ടാക്ക പക്ഷെ ഒറ്റയ്ക്ക് ഉമ്മാന്റെ കൂടെല്ലാതെ ഇവിടന്ന് ഉണ്ടാക്കിട്ടില്ല ആന്റെമാന്റെ കൂടെ ഇവിടന്ന ഉണ്ടാക്കിട്ടില്ലേ
ഇമ്മ എങ്ങനെയക്കല ഇങ്ങനെ ഉള്ളേക്ക മന്തി
എന്താ ഇമ്മ എന്താ ആതും കുക്കറില എല്ലാം ഇട്ടാണ്ട് ചിക്കൻ ഇതക്കാതെ കുക്കറില ഇടും
കുക്കറില വിട്ടിച്ചല്ല
ഉം അ വിസൽ അടുപ്പിച്ചലാണ്
ഉം എന്നങ്ങിട്ട് പിന്നെ അത് ചെമ്പട്ടി കക്കിയ
അങ്ങനെയൊക്കെ ഉണ്ടാക്കും
ഉം ഉം
ഉമ്മാന്റെ കൂടെ എങ്ങനെ ഇണ്ടാക്കും ഉമ്മ ആദ്യം കുക്കറില് മസാലകെടും ചിക്കൻ ചിക്കൻ ലാസ്റ്റ് എടാ എന്താ കളറുണ്ടല്ലോ ആറെ റെഡ് ഇത് കിട്ടാന കളറോടും ഉള്ളി ചാച്ചോടും പിന്നെ ഗരം മസാല അല്ല ഗ മസാലല്ല ഏല കായും കറക്കാപ്പട്ടിയും പൂവും മറ്റേ നാരങ്ങല്ലേ അ
ആക്കന്ന ഉം
അത് ഇട്ട് പിന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ
ആഹ് ആഹ്
അതോട് നിങ്ങള് ചീക്ക് മാഗി ട്യൂബ് എത്രണ്ണാ ഇടല്ലേ
ഞാൻ രണ്ടെണ്ണ പെടും ഒരു കൂടുല ഒരു കിലോനൊക്കെ വെക്ക നോക്കനെ
നമ്മള് എത്ര മാഗിക്യൂബ് ഇട്ണ് ണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവും പറിം
അയിന് അയിമല ടെസ്റ്റ്ലെ
ആഹാ
അതൊരു വേറെ രുചിയാണല്ലോ അയിന്?
ആഹ് മയക്ക്മയങ്ങി അത് ഇടുമ്പോ നമ്മള് ഉപ്പ് ഇടണ്ട ആവശ്യല്ല.
അങ്ങനെ പറയണേക് പ്പ് ഞാൻ കുറച്ച ഇട്ണ്ട് ഞാൻ പ്പ് ഇടേണ്ട ആവശ്യം. ചെല്ലാനൊക്കങ്ങനെ ഫോണിൽ പറയണേക്ക
ആഹ ഉം അവിട ഉമ്മ ഉപ്പിടലില്ല കാരണം അയിലത്യാവ്ശ്യം ഉപ്പ് ഉണ്ടാവും പിന്നെ ആ ചോറ്റിക് അത് രണ്ട് പെട്ടി മൂന്ന് പെട്ടിക്ക്ടും അ ഒരു പെട്ടിന്റെ ഉള്ളിൽ രണ്ടണ്ണം ഉണ്ടാവു അല്ലോ?
ആഹാ
പിന്നെ വെളുത്തുള്ളിം ഇഞ്ചിം ചാ കുത്തിചാച്ചത്ടും. ഒക്കപാടെ ഇട്ടളക്കി ലാസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ന്നല്ലോപേസ്റ്റ് ആക്കീട്ട് പിന്നെ ചിക്കന് ഇടും എന്നിട്ട് അത്യാവശ്യം നല്ലോണം സൺഫ്ലവർ ഓയിച
ഞാൻന്നാ അങ്ങനെല്ല വെക്കല് ഇതൊക്കെ ട് ത്ത്ങ്ങാണ്ട് നമ്മള് ഓയല് പാർന്നാണ്ട് ഇങ്ങനെ കൊയച്ചാണ്ട് അങ്ങനെണ്ട് അ അങ്ങനെ കുക്കറിലാണ് വെച്ച് കൂ
ആ അവിട ഉമ്മിയങ്ങനതന്നാ ഒക്കപ്പാടെ കൊയച്ച് ചിക്കനൂട്ട് സൺഫ്ലവർ ഓയിലോയിച്ചിട്ട് സൺഫ്ലവർ ഓയില് അത്യാവശ്യം ചിക്കനെ മൂടുന്നത്ര ഉണ്ടാവും. ന്നട്ട്പിന്നെ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചും. അങ്ങനെയല്ലോ പക്ഷെ എങ്ങനെ ആയാലും കാണാ അടി പിടിക്കുന്ന കാണ അതങ്ങനെയാണാവോ?
തന്നെ
ഈ മാഗി കട്ട ഇട്ട എങ്ങന ഇണ്ടാവുന്ന് പറഞ്ഞാരുന്നോ ഉമ്മ മാഗി കട്ട ഇങ്ങനെ വയങ്ങരതയികണ്ട് അടീലങ്ങനെ നിക്കുവല്ലോ
അ കൊറെ ഇടുമ്പോ അങ്ങനെ നിക്ക്ണെക്കും.
ആതെക്കാരം അറിയില്ല. ന്നിട്ട് പിന്നെ ചോറ് വേറെ അടുപ്പത്ത് വെച്ച്. ഒരു പാകത്ത നല്ല വേവാവൂല ഒരു മീഡിയ ആവുമ്പോം ഊറ്റും ഊറ്റണേന്റെ അടീത്ത ഇപ്പൊ ബിരിയാണി പോട്ടിൽ ലൊക്കെ ആ പോട്ടിലിലുണ്ടല്ലോ? ന്നുണ്ടെങ്കിൽ അടീല് ചിക്കൻ വെച്ചിട്ടയിന്റെ മേലക്ക് ഈ ചോറ് ഊറ്റീടും എടാ എടക്ക് ഈയ്യ് ഓയല് ഇങ്ങന ഒയിച്ചോടുക്കും
ഉഹും
ന്നട്ട് പിന്നെ ലാസ്റ്റ് എന്താ ഒര പാത്രത്തില് കൊറച്ച് കണലും ഉള്ളീന്റെ തോലും സൺഫ്ലവർ ഓയിലും ഒയിക്കും. വല്ലിയഉള്ളിന്റെ തോല് ഇട്ടാലൊരു വേറെ സ്മെല്ല് ഉണ്ടാവും.
എയില് ഈ കണല്ലോ? കണൽക്കാ ഇടൽ വെല്ലിഉള്ളിന്റെ തോല് അത് ഞാനാദ്യായിട്ട് കാണാ
ഇട്ട് കണലിട ന്നട്ടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ്ട് വെച്ച് മൂടിയാല് ഒരു വാറ സ്മെല്ല് ഇണ്ടാവും. മന്തിന്റെ ഒക വെല്ലുള്ളി വെല്ലുള്ളി ആ ചുവ
ആഹ് ഞാനതാദിയായിട്ട് കേക്കാട്ടോ എന്നാ ന്നാ അങ്ങനെയാക്കി നോക്കണം
ഭയങ്കര മണ ഇണ്ടാവും മന്തിന്റൊരു ഈ മന്തിക്ക് വേറൊരു സ്മെല്ല് തന്നെയാണല്ലോ?
ആഹ ആഹാ
അങ്ങനത്തൊരു സ്മെല്ല് ഇണ്ടാവും. മേണെങ്കി മുളകൊക്ക് കുത്തിക്ക അ ചെലോര് ഊറ്റി ഇടുമ്പ തന്നെ ഒരു മഞ്ഞ കളറും അതേപോലെ തന്നെ ചുവപ്പ് കളറോക്ക് ഇങ്ങനെ ഒയിക്കും കുറ
ആഹ് അത് പാരൂലെ കലക്കിങ്ങാണ്ട്.
ആഹ് കൊർച്ച് മതി ഇന്നാത്തന്നെ ആകവും. ന്നട്ട് പിന്നെ കൊർച്ചേരം കഴിഞ്ഞിട്ട് ഒന്നായിട്ടണ്ട് എളക്ക്യാ. അയ്ലെത്ര കോയിട്ടാലും കാണൂല
മന്തില്. കോയി വല്യത്ടണല്ലേ. വല്യ കഷ്ണങ്ങളാക്കിയാണ്ട്
വട മ്മ വല്ലാതെ വല്യ കഷ്ണാക്കല്ല. കാരണം ചെലപ്പോ കുട്ട്യാക്കൊകൊടുത്തൊ ക്കൊരു പൊട്ടോല് തിന്നള്ളൂ
ആഹ് തിന്നൂല മക്കള് ചെലേപ്പൊ അങ്ങനേണ്
ണങ്ങളെന്നെ ആക്കലധികും. ന്നാ പിന്നെ എല്ലാർക്കും കിട്ടുംചെയ്യും ഉം പിന്നെ വേണെങ്കില് രണ്ടണ്ട മൂന്നെണ്ട പൊരിക്കെ അല്ലെങ്കി കൊണ്ടാട്ടാക്കുകൊക്കെ ചെയ്യും
ങ്ങളോടെടെ സ്ഥലം
ഉം ചിക്കൻകൊണ്ടാട്ടം. ഉൾളീം വറ്റൽ മുളക്കൊക്കെട്ട് വെക്കുമ്പോ ഒരു ഭയങ്കരസ. അപ്പ ചെൽപ്പ അങ്ങനാക്കും
അതും അങ്ങനൊക്കെണ്ടാകുമ്പോ പിന്നെ മന്തിക്ക് മന്ത്യൊക്കെ നല്ല ടേസ് സ്റ്റണ്. അല്ലേലും മന്തി രസാണ്. അതൊക്കെണ്ടാവുമ്പോ നല്ല ടേസ്റ്റാണ്റിയാ
ആഹ് പിന്നെ സോസ്ണ്ടാക്കും. സോ വൈറ്റ് സോസ്ണ്ടാക്കെല്ലെങ്ങള്
ഇണ്ടാക്കൽണ്ട്. പക്ഷേ അത് കേടാണെന്ന് പറിണേക്കുമ്പോ അയ്മക്ക്വണ്ട് പ്പ മടിയാണ്
ആഹ്
അത് തടിക്ക് കേടാണെന്ന് കേക്കുമ്പളേ ഈ മുട്ടിം സൺഫ്ലവറോയലും അയ്ക്ക് അട്ച്ചുമ്പോ
ആഹ് നിങ്ങളെ മുട്ടെങ്ങനെ പച്ചക്കാണൊ
ല്ല. മുട്ടങ്ങനെ പാരും. പച്ചൊക്കങ്ങനെ പാര്ലാ
ഞങ്ങളാദ്യക്കങ്ങനെ ണ്ടാക്കില്. ഇപ്പൊ മുട്ട പിയ്ങ്യാണ്ടണ്ടാക്കല് അപ്പ ഭയങ്കര തിക്കായിട്ട് കിട്ടും
ത് ടേസ്റ്റ് ണ്ടാവോ അഹ്
ആഹ് നല്ല ടേസ്സ്. നമ്മളി കടേന്നൊക്കെ വാങ്ങുമ്പോ കിട്ടൂലോ ഒരു തിക്ക്നെസ്
അങ്ങനെ ഞാൻ തരെ ണ്ടാക്കിയോക്കില്ല. മുട്ട ങ്ങനെ പീങ്ങിയാണ്ട് അത് ഓയല് പാർന്നടിക്കലാ
മുട്ട പീങ്ങ, ചെൽപ്പ വെള്ളട്ത്താ മതി മഞ്ഞത്ത ഒരു ചെറ്യേ മഞ്ഞ കളറ്ണ്ടാവും അതല്ല, വെള്ള മാത്രംട്ക്കന്നുണ്ടെങ്കി തനി വെള്ളേക്കാരം സോസ് മറ്റത് ചറ മുട്ട പീങ്ങി ട്ട് രണ്ടോ മൂന്നോ മുട്ട പീങ്ങിടാ. ന്നട്ട് പിന്നെ അയ്ക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളില്ലേ
ആഹ്
അതൂട. കൊർച്ച് പാലൊഴിച്ചാണ്ട് ആദ്യടിക്ക
ഏഹ് പാലൊഴിക്കല്. ഓയലല്ല
ഏ പ്പ അ ഓയിലൊഴിക്കും. ആദ്യം പാലൊഴിച്ചടിക്കാ മുട്ട മാത്രം അടിക്കുമ്പോൾ ഒരു പൊടിപെയക്കാരം. പാലൊഴിക്കുമ്പ കൊർച്ചൊരു കലങ്ങിയ പോലെ ആവും. വെള്ളപ്പാല് പോലെ, ന്നട്ട് പിന്നെഅയ്ക്ക് സൺഫ്ലോർ ഓയിൽ ഇങ്ങനെഒ കൊർ ചീച്ച കുറച്ച് അപ്പൊങ്ങനെയാവുമ്പോ കൊർച്ച് സൺഫ്ലവർ ഓയില് മതി
അങ്ങന്യാവുമ്പൊലേ.. ഞാനെങ്ങനെ സാധാ പച്ചമുട്ടട്താണ്ട് ഓയല് പാർന്നാണ്ട്പിന്നെ ഉര്ളക്കേങ്ങ് പുഴങ്ങിയത്ടല്ലോ
ആഹ് അങ്ങനെ ആദ്യന്റെമ്മ ണ്ടാക്കിട് പിന്നെ ഞാാന് ഒന്ന് രണ്ട് വീഡിയോസിനും പിന്നെ ന്റൊരു കസിനുംങ്ങനെ പർഞ് ഇങ്ങനെ അടിക്കുമ്പള് ഉം കേട് കൊറ കാര്ണം സൺഫ്ലവർ ഓയിൽ കൊർച്ച്മതി, നമ്മള് പാലുംകൂട്ടി അടിക്കുമ്പോ തന്നെ അത്യാവശ്യം ഒരു വള്ളായി ന്നട്ട് പിന്നെ അയ്ന് കട്ടി കൂട്ടാൻ വേണ്ടി മാത്രം കൊർച്ച് സൺഫ്ലവർ ഓയിലടിക്കുക ഒഴിച്ചാണ്ട് ഒന്ന് അടിക്കുക. അപ്പൊ കൊർച് തിക്നെസൂടും. പിന്യും കൊർച്ചും കൂടി ഒഴിച്ച ഒന്നും കൂടി പിന്നെ നമുക്ക് നല്ലോം തിക്നസ് വാണെന്ന്ണ്ടെങ്കിൽ കൊറച്ചും കൂടി ഒയ്ക്ക അതല്ല, ഒരു പാകത്തിന് മതിന്ന്ണ്ടെ കൊർച്ച് സൺഫ്ലോർ ഓയൽ ഒയ്ച്ചാണ്ട് അട്ച്ചാമതി
ഉം ഉം ഉം
ഇനി ഒരു പ്രാവശ്യണ്ടാക്ക്യോക്കോണ്ടിട്ടോ.
ഉം ണ്ടാക്കണം ഇൻശാ അള്ളാ ഉം ന്നയിക്കോ ട്ടെ ന്നാ ഞെന്താ ഉം നോക്ക ആഹ് അയ്ക്കോട്ടെ